ആ കേക്കുന്നുണ്ട് സുഖന്നാ എന്താങ്ങളെ പാട്
അ സുഖ
ഉം ചായുടിയൊക്കെ കൈഞ്ഞോ
ഉ ആഹ ചായടി കഴിഞ്ഞു
ഓ അതയ്ഞ്ഞു നന്റെ സ്പെഷ്യൽ എന്താണ്ടാക്കീനോ
സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല ഒരു പൊടിയായിര് ന്ന് കടലിം എള്ളൊക്കെ കൂട്ടി പൊടി പൊടിച്ചാണ്ട്
ആഹ ആഹ പ്രസവിച്ചെ എടുക്കുമ്പോ നിന്നതോ ഉം ഹും ആരെ പെറ്റെടുക്കയാണെങ്കി കി- ട്ടുന്നതെ അയിനായിട്ടൊന്നും ഉണ്ടാക്കൂല്ലെ
ആഹ് പിന്നെ ഇഷ്ടാണോ അങ്ങനത്തൊക്കെ ആഹ അങ്ങനെ ഇണ്ടാക്കി വെക്കും കുപ്പീല് മക്കൾക്കൊക്ക കൊടുക്കാൻ വേണ്ടിക്ക പിന്നെ പൂരം വർക്ക അങ്ങനെൊക്കെ ഇണ്ടോ അവിടെ
ആ അതന്നെ അതേമാതിരി പ്രസവിച്ചൊക്കെ കടക്കുമ്പോനമ്മക്ക് ഉണ്ടാക്കി തരു അല്ലാതെ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കൂല ഉ മേനത്തടല്ലേ കുറേ
ആഹ മണക്കാടാണ് ആഹ ആഹ കൊറെ അളക്കി യോണ്ട് നിക്കണം ഉം
ങ്ങനെ പിനെ നിങ്ങൾക്ക് എത്ര മക്കളാ
രണ്ടാളാ മൂന്നിലും ഒന്നിലും ആഹ വലുത് മോള് ചെറുത് മോന്
ആ അങ്ങെനെ ഇന്ന് ക്ലാസ്സ് ഉണ്ടായിരുന്നോ ന്നട്ട്
ഇല്ലന്നില്ല ഇന്ന് ലീവേനി
ഏ ഓർക്ക് വെള്ളേച്ചേ
ആ വെള്ളിയാഴ്ചേ അവിടെയൊക്കെ എങ്ങനെ
ഇവന്നെ അംഗനവാടിയിലയോണ്ട് പിന്നെ ഞായറാഴ് ഉ ആ ഞായറാഴ്ച്ച മാത്രം അത്രയേ ഒ ള്ളൂ
ആഹ് ആഹ് ആ പിന്ന എന്താ മഴൊക്കെ ഇണ്ടോ അവിടെ
ഉം മായപ്പൊന്ന് വെയിലൽടച്ചിന്റെ ഇടൽ കൂടെപ്പ മഴയ്തു ഇപ്പ മയും വയിലും കൂടി പ്പള എണ്ടണ്ട് ഒരു ചൈടന്ന് ഇല്ലയേ ഞാനുംപ്പൊ
ഉം അതേ
ഇപ്പ എട്ട് വെയിലർച്ചുണ്ട് പോകുന്നു വേ ഒണങ്ങിക്കോട്ട വിചാരിച്ചു ബെഡ്ഷീറ്റ് എടുത്ത് പുറത്ത് കിട്ട് അപ്പൊ ആ അപ്പാണ് മായാണ് പെയ്തു ഉ ആഞാൻ തിരിഞ്ഞിട്ടുള്ളൂ അ പോത്തിനുംമായയത് വേ കണ്ടങ്ങടന്നെടുത്ത് ഇങ്ങനെ അകത്ത് ഇടണ്ടേച്ചിട്ട് വേം പുറത്തിട്ട് ഉണക്കാലോ വെച്ചിട്ട്
ആഹ് പൊറത്തിട്ട വെയിലത്ത് ഒണങ്ങിയാല് വേറൊരുതാണല്ലോ അല്ലെ
ആ അതാണ് മറ്റേ ഒരുമാതി രി ഒരു മണും തണുപ്പട് പോയി
ആഹ് ആഹ് എങ്ങനൊയാലും ഉണ്ടാവും ഒര് തണ്പ്പ്
ആ ആഹ്
ആഹ് ആഹ് വേറെ എന്തൊക്കെ. ആരാ ചായുട്ച്ചൊ?
ആഹ് വടെ ബിസ്കേറ്റും കൂട്ടി ചായുട് ച്ച്.
ആഹ്. ബിസ്കേറ്റ് മതിയല്ലൊലെ എല്ലാർക്കും.
ഇക്ക് ബിസ്കേറ്റ് ആയാ മതി.
വെടിം അങ്ങനെന്നെ. ബിസ്കേറ്റ് ആയാ മതി. ആഹ്
ബിസ്‌കേറ്റെന്നെ. ഏഹ് ആഹ് പിന്നെ എന്തക്കാ. ന്നെന്തെ സ്പെഷ്യലെന്തേം ണ്ടാക്കീനൊ? ആഹ്. അത് രാവിലെന്നെ ണ്ടാക്കലാ.
ഇല്ലല്ലാ. ഏഹ് ഇന്നലെ ണ്ടാക്കിയ കറിയെന്നെണ്ടായിന അതോണ്ടെന്നെ ഇന്ന് ഉച്ചക്കും കൂട്ട്യെ. ഉം വേറെന്തൊക്കെ? ഹലോ ആഹ് കേക്ക്ൺല്ലെ. ആഹ് ആഹ്
വെര്ടെ ആഹ്
ആഹ് അവ്ടെ എന്താ സ്പെഷ്യല്. എന്തേ ണ്ടാക്കിയൊ?
അ
ആഹ് ചെടി കൊർച്ചൊക്കെണ്ട്. ഒര് ഉഷാറ്ട്ട്ണ് ല്ല. മഴൻ പെയ്ത് ട്ടെ.
അ
മഴ പെയ്തിട്ടൊര് ഉഷാറില്ലാറിയാ.
ഉം
ഉം. വെള്ളം കെട്ടിന്ന്ട്ടൊ എന്താ ആഹ് ചീയ്യ്ണൂണ്ട്.
ആഹ്. ഉം
അവ്ടെണ്ടൊ. ചെടിണ്ടോ?
ന്താ അത് മഴ മയോടെ. ചെടി വല്ലാതെയില്ലാ. ള്ളെ അല്ലറ ചില്ലറ സാനങ്ങള്
ആഹ്
ഉം. പിന്നൊര് മാവ്ണ്ട് കാര്യായിട്ട്. കൃഷിയേ ഇല്ല്യ. ഉം ആവൂ. ഇ പ്രാശ്യം നല്ലോൺ ണ്ടായിനി. മങ്ങമ്മ ആഹ് നർച്ച് മാങ്ങ ണ്ടെയ്നി.
നാടം മാങ്ങെ?
അത് ആഹ് എല്ലല്ലേയ് അങ്ങാടി മാങ്ങണ്ടാവൊല്ലൊ. ഉം അങ്ങൻത്തൊര് വ ആഹ്
ആഹ്
അത് നല്ല അടിപൊളി യേനി. ഞങ്ങള് വ്ടെ പാർത്ത്ട്ട് ആദ്യായിട്ട്ണ്ടാവാ. ആഹ് ഉം ഉം. തെവാർക്കും കൊട്ത്ത്. ഉം ഉം. രണ്ട് ട്രിപ്പാക്കിയാ പർച്ചീനെ.
ഏഹ്. പർച്ച് പർച്ചാണ് പൗപ്പിക്കലാ?
ആഹ് പർച്യാണ്ട് പൗപിച്ചി ക്കേനി. മറ്റേ വീണാ പിന്നെ. ഒന്നാ റോട്ട്മക്കാണ്
ആഹ് പൊട്ടി പ് ആ റോട്ടമ്ക്ക് ആ ആ
അപ്പൊ നമുക്ക് എത്തില്ല നല്ല വല്ല്യ മരാവും വീണാ എല്ലത്തിനും പറ്റൂല അപ്പൊ വേം ചെൻച്ചിങ്ങനെ നിന്നപ്പോ വേഅണ്ട് പറിച്ചെടുത്തേക്കി ആ
ആഹ് ഉം ഇന്നിട്ട് പയ്പ്പീച്ചാണ്ട് എല്ലാർക്കും കൊടുക്കാര്ക്കും
ആ അങ്ങനെ കൊടുത്തതിന് ഇവല് നമ്മുക്ക് കേറാള്ളത് ഇല്ലേനി ഇപ്പൊ ഇവല് അയൽവാസികള് എല്ലാരും കൂടി എല്ലാരും കേറി അങ്ങനെ തകിനി ആ അങ്ങനെ കൊറച്ചൊക്കെ
ഉം ഉം
നമ്മോട അങ്ങനെ നെലം തട്ടാ ട്ടാതെ ഇടുക്കും മാണം
ആഹ് ചാക്ക് ആ ഇതിലെങ്കി കെറ്റാണ്ട കെടുക്കണല്ലേ ഉം ആഹ് നല്ല വലിപ്പണ്ടായിനോ
ആ വല്യ മാങ്ങേനു നല്ല മധുരോണ്ടേനു ഉം
ആ ആ
ആ പച്ചപിന്നെ കൊറേ ഉപ്പിലിട്ട് കൊറേ മറ്റേ അച്ചാറിട്ട് അങ്ങനങ്ങനെ
ആഹ് ആഹ് ആഹ് ഉപ്പിലിട്ടതും രസാണല്ലോ
ആഹ്
പിന്നെ ചമ്മന്തി അരക്കലുണ്ടോ?
ഓ മാങ്ങട്ട്യാ അപ്പ ചമ്മന്തിയരക്കും
ചമ്മന്തി അരക്കണം ല്ലേ
ഉം ഒരു താത്താരൊക്കെണ്ടാവും ഓലൊക്കെങ്ങനെ ചോയിച്ച് വെച്ചി ഇനി വാണ്ട അച്ചാറിട തരണട്ടോ പറഞ്ഞാണ്ട്
അ ആ അച്ചാറിട്ടാണ്ട് കൊടുക്കോ പൊറ്ത്ത്ക്ക് കൊടുക്കോ?
ഏ എ അമ്മക്ക് തിന്നാനെന്നെ അമ്മക്കന്നെ തെയൂല ഇട്ടാല്
അതേ അയില് മധുരം ചേർ ക്ക ച്ചാറിടുമ്പ നീ ശർക്കര എന്തെ ചേർ
ഏ എ ചെ ഇമ്മ ചെലേതിലൊക്കെ ഈ ഓർക്കാപുളിന്റെച്ചാരൊക്കെ ഉണ്ടാക്കുമ്പോ മധുരം ചേർക്കും ആ അതില് ശർക്കര ഇടലുണ്ട് മാങ്ങേല് ഞാ ഇടലില്ല
ആഹ് ഉം ചെലോലൊക്കെ ചേനന്റെ അച്ചാറൊക്കെണ്ടാക്കു അയിലൊ
ആ ചേനന്റിലൊക്കെ മധുരം ഇടും
ആ ആ മ
ചേന പിന്നെ മധിരാണല്ലോണ്ടാവ അത് മെ എരുള്ളിനെ ഇണ്ടാവില്ല്യ ഫുള്ളും മധുരുള്ള തന്നെ
മധുരള്ളതന്നെവല്
ഉം അതല്ല രസമാണ്
ആഹ് അരസന്ന ആ രസം പിന്നെ മാങ്ങ ഇങ്ങനെ അതിരിട്ടാണ്ട് ത ആ ഹീ
വെളുത്തുള്ളിന്റെ അച്ചാറങ്ങനെ പക്ഷെ അ ഉണ്ട് ഇണ്ടാക്കാനാ പാട് ഉം തൊൽച്ചിണ്ടാക്കാള്ളൊരു ഇന്റെ അമ്മോനെ തേമാതിരി എന്താ കൃഷിന്റെ എന്താതായിട്ടേ
ആഹ ആഹ
ഇങ്ങനെല്ലോ കൊറെ വെളുത്തുള്ളി ഇത്രങ്ങനരു ചാക്ക് കണക്ക വെളുത്തുള്ളി അഹ് ചെറി ചെറിയ കൊണ്ടന്ന്ങ്ങാണ്ട് ഉമ്മാക്ക് കൊടുത്ത് അമ്മോന് ഉം മാർക്കറ്റന്ന് ആ എന്നിട്ട് എല്ലാര പര രിച്ച എല്ലാരും തൊലിച്ചോണ്ട് രമ്മക്ക് അച്ചാറ് ഇടാർഞ്ഞിട്ട് എല്ലാർക്കും കേ ആഹ് എല്ലാർ ആ എല്ലാർക്കും ഓരോ കവർന്നൊക്കെനി അങ്ങനെ കൊറേ ച്ചുണ്ടാക്കി അങ്ങനെ എല്ലാരും പേര കൊണ്ടോയി അവനാന്റെ പേരന്ന് തെലിച്ച്ണ്ടോന്ന്, ഇങ്ങട്ട് അച്ചാറി ഇട്ടട്ത്തക്കേനി ആ ആ ഇമ്മേണ് സ്പെഷി ല് ഉണ്ടാക്കണ ആള്. ഉമ്മ അഹന്നെ ഇതേ മാതിരി മ മാങ്ങാണെങ്കില് എരിയാന പാട്
ഉലുവിം കടുകൊക്കെ പൊടിച്ച് ച്ച്ടോ നിങ്ങള അവിടെണ്ടാക്ക്ണല്ല്? ആഹ ആഹ് ആഹ്
പി പിന്നെ എന്താക്കാ ഇന്ന്പ്പോ ഒന്നും സ്കൂളില്ലാത്തോണ്ട് പിന്നെ ഉം
ആഹ് അന്ന് സ്കൂള് ഇന്നും നാളിം ഒക്കെഞ്ഞ്പ്പോ ലീവാ. ആഹ് ഇഞ്ഞ് ഫോണ് ഓലട്ത്തേക്കെകാരം ചെലപ്പോ ആ ഈ മദ്രാസ ഉണ്ടല്ലോ
ആഹ് മദ്രസ ഉണ്ടാവുർഞ്ഞിനി
ഉ ആ ആഹ് രണ്ടും കൂടി ഒഴിവ് കിട്ടുമ്പോം പോവാന് കഴിയും. അതിപ്പോ കൊറവാണ് ഉം അപ്പ അങ്ങനെ ഇണ്ടാവലുല്ല ആഹ ആഹ് വെക്കേഷൻല്ലല്ലേ ഉ ഉം
ഇങ്ങനെ
അവിടെ പിന്നെ അംഗലാവാടി ആയോണ്ട് പ്രശ്നല്ലല്ലോ അവിടെന്ന് ചെയ്യലല്ലോ അംഗലവാടി ആയോണ്ട്.
ആഹ് അവിടെന്ന ലീവിന്റെ പ്രശ്നംന്നുല്ല. ചിദര ആക്കിട്ടില്ല വേ കൊണ്ടോയി ആക്കല. ഇവിടെ നിന്നാ ഓന്ക്ക് ഭയങ്കര പൊട്ടിത്തറിയ. ആഹ ശനിം ഞായറും ആഹ് ആ ഞാ ഞായറഴ്ച കൂടിം ഉണ്ടാക്കി അത്ര സുഖേനി അറിയോ.
അത്രിം സുഖേനി പറില്ലേ. ഒറങ്ങോ ഉച്ചക്ക് ഒറങ്ങോ? അഗലവാടിന്ന് ഒറങ്ങൂലല്ലേ.
ർങ്ങാന് ഭയങ്കരമ ഏല ഒന്ന് ടീച്ചർ പറിം ഞാനും ഒപ്പ ഇങ്ങനെ കടന്നൊടുക്കണം എന്നാ ഓന് ഒർങ്ങും.
എന്നാ ഒറങ്ങന്നുന്നില്ലേ അഹാ പിന്നെ അങ്കലവാടി ആയോണ്ട് ടീച്ചർമാരേ അയിന് കിട്ട്ണോട് പിന്നെ പ്രശ്നം നല്ല അപ്പൊ കട്ന്നെടുക്കാനൊക്കെ. ഉഹ്മ്
പിന്നെ ഇവട്ന്ന് അതോട വേ നേർത്തെ എറ്ങ്ങും ആഹ്.
ആഹ്. ഉച്ചക്ക് ഒറങ്ങിയാ രാത്രി ഒറങ്ങാനും വൈഗായിരിക്കുംല്ലേ? ആഹ്.
ആ ഒറങ്ങണന്ന് പിന്നെ പതിനൊന്നു മണിയാകും കടക്കാൻ.
ആഹ്.
ങ്കിൽ അത്ര അങ്ങനെ ഇങ്ങോട്ട് പിൻകൂടി ഓൾക് രണ്ടാക്കൂടി കുത്തി മറിലന്നെ ആഹ്.
ആഹ്. ഫോണും കണ്ടിരിക്ക പപ്പാന്റെ കൂടെ ഫോൺ കാണുവോ?
ഏഹ് ബാപ്പാന്റെ ഫോൺ ഒന്റെ അടുത്ത് തന്നെ. ഇന്ന പറ ചെയ്യും എനിക്ക് ഫോൺ കൊടുക്കൂല. ഇവര് ഒന്ന് വെച്ച് രണ്ടാമത് ചോക്കുമോ അത് എടുത്തു കൊടുക്കും ഫോണ്.
ആഹ് അല്ലെങ്കിൽ ഇമ്മ മാരെ ഫോണും ഇമ്മമ്മാര ഫോണും ബാപ്പരെ. ആഹ് അല്ലെങ്കിലും ഉമ്മമാരെ ഫോണും ബാപ്പാന്റെ ഫോണും മക്കൾക്കു കിട്ടും. ഒക്കെ എന്നാ ആയിക്കോട്ടെന്ന ശെരി. ണീച്ച ണീച്ച ണീച്ച നീ എന്തിനാ ചളീക്കൂടെ ഓട്ടിയെ